ഹലോ
കേക്കാവോ
ആ കേക്ക കേക്കാം അവിടെയോ
ആ കേക്കാം സുഖാണോ?
ഓ സുഖം തന്നെ അവടെ സുഖണോ?
ആ സുഖം ചായൊക്കെ കുടിച്ചാ?
ചായ കുടിച്ചിട്ടില്ല
സമയാവുണേള്ളൂ
സമയാവുന്നേള്ളൂ ആ മാത്രല്ല ആ ചായ അധികം കുടിക്കാറില്ല
ആണോ
ഉം
അപ്പം രാവിലെയും ചായ കുടിക്കൂല
ഇല്ല
ഉം
ഞാന് ആകെ കുടിക്കല് പാൽ പാൽ ചായ കുടിക്കും ഈ കട്ടൻ അങ്ങനത്തെയൊന്നും ഇഷ്ടല്ല
ഈഹ് ആഹ് ഇല്ല ചായ കുടിക്കാൻ സമയം ആവണതെ ഉള്ളൂ കുറച്ചൂടെ കഴിയും.
ആഹ് ആഹ്
ഉം മക്കളുണ്ടോ?
ഇല്ല ഇല്ല ഞാനിപ്പൊ പ്ലസ് ടു കഴിഞ്ഞി ട്ടെള്ളു ഇയ്യോ?
ഇല്ല ഞാനും പഠിക്ക
എന്താ പഠിക്ക്ണേ?
നഴ്സിങ്ങിന്
ആണോ
ഉം മഴയുണ്ടോ അവിടെ?
ഇപ്പൊ മഴ ചോർന്ന് നേർത്തെ വരെ മഴ ഉണ്ടായിരുന്നു.
ആണോ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇനി എന്തോ പരിപാടി.
പരിപാടി ഞാനൊരു ആർമീന്റെ എക്സാം എഴുതിന് അയിന്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്ക
ആഹ് ആഹ് ആഹ് ആർമിൽ കേറാന്ല്ലേ
കേറാന് അതെ
പിന്നെ ഇഷ്ടപ്പെട്ട് ഇല്ല ഇവിടെ ഇന്ന് മഴ ഇല്ലായിരുന്നു ഇന്നലെയൊക്കെ നല്ല മഴ ഉണ്ടായിരുന്ന്.
ആഹ്
വീട്ടിലാരൊക്കെയുണ്ട്?
വീട്ടില് ഉമ്മ ഉപ്പ പിന്നെ മൂന്ന് അനി മൂന്ന് അനിയമാര് ഞാന്.
ഉം ആർമി ഇഷ്ടപ്പെടാൻ കാരണം എന്താ?
ഇഷ്ടപ്പെടാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെല് ഏഹ് ചെറുപ്പം മുതലേയുള്ള എന്റെ ഒരു ഡ്രീമാ ഈ ആർമിയിലേക്ക് കേയറണം എന്നുള്ളത് ട്ടോ
ഓഹ്
ഈ ഞാനിങ്ങനെ എന്താ പറയാ സ്കൂൾ പഠിക്കുന്ന ടൈമില് ഈ എലക്ഷൻ ഡ്യൂട്ടി ഉണ്ടാവല്ലോ ആ ടൈമിൽ ഈ ആർമിക്കാരൊക്കെ തോക്കൊക്കെ പിടിച്ച് ഒരു കൺട്രോ അവരെ മുന്നില്ന്ന് പറയുമ്പോ എല്ലാരേം ഒരു കൺട്രോളിങ്ങും ഒരു പേടി ആ ഇവരെ ഈ കാണുന്ന ടൈമില്
അതും ശരിയ
ആഹ് യാർമി ക്കര് ഒരു പ്രത്യേക ഒരു കൺട്രോളിംഗ് ഡിസിപ്ലിൻ ആണല്ലോ അവരെ മെയിന്
ഓഹ്
ആ ഒരു രീതിയിലുള്ള ഒരു ഇത് കണ്ടേരെ ഇൻക്ക് എന്തോ അതിനോട് ഭയങ്കര അട്രാക്ഷൻ ആയി പിന്നെ അതിലേക്ക് ചേരണം എന്നള്ള ഒരാഗ്രഹം
ആ മേജർ രവിയുടെ ഒക്കെ എന്തോണ്ട് ഇവിടെ ഞങ്ങളെ വീ
ആ അക്കാഡമിസ് ഉണ്ട് ഞാനൊരു അക്കാഡമിൽണ്ട് ഓൾറെഡി ആ ബട്ട് എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ളത് മേജർ രവിന്റെ അക്കാദമിം പിന്നെ ആൻഡ്രിഫ് ഫ് അങ്ങനെ പറഞ്ഞൊരു അക്കാദമി കൂടിയുണ്ട്, അത് രണ്ടും അടിപൊളിയാ.
ആഹ് ഇത് മേജർ രവീടെ പെട്ടെന്ന് പെട്ടെന്ന് ആൾക്കാരൊക്കെ അങ്ങ്. അങ്ങോട്ട് പോണത് കാണാം, എന്റെ ഒരു ഫ്രണ്ട് ഈ ഇടക്ക് ആ മിലിട്ടറിൽ കേറി.
ആഹ് ഞാന് ഇനിക്ക് ഉം വേറെ സ്ഥലത്ത് ഒരുപാട് കൂട്ടുകാരുണ്ട്ട്ടോ. ഇപ്പോ ഇങ്ങനെ ആർമിയിൽ തന്നെ കേറാൻ നിക്കുന്നേ അവരൊ ക്കെ ഇപ്പം കേറിപ്പോയി എല്ലാരും ഇപ്പം കേറിപ്പോയി.
പിന്നെ ആഹ് ഇവിടെ നോക്കാത്തന്ത അങ്ങനെ ഏതെങ്കിലും.
ഒന്ന് ഇന്റെ നാട്ന്ന് പറ ഞാന് ഇന്റെ ഡിസ്ട്രിക്ന്ന് പറയുന്നത് വയനാടാ.
ആഹ് ആഹ് അവിടെ കുറവാല്ലേ.
ആഹ് ഇവിടെ കുറവാ ഞാൻ പിന്നെ ചേർന്ന് പോയി ഒരു അക്കാദമിൽ ആകെ പെട്ടു പോയി കേറിട്ട്.
ഉം.
ഏഹ് നിങ്ങളെ ഡിസ്ട്രിക് ഏതാ?
തിരുവനന്തപുരം.
ഓ തിരുവന്തപുരം.
ഇവടെ ഒന്നോ രണ്ടോ ഉണ്ടെന്ന് തോന്ന്ണ് മേജർ രവി അക്കാഡമി ഒക്കെ.
ഇന്റെ ആ ഇവിടെ ആഹ്. പല പല സ്ഥലത്ത്ണ്ട് ഒരു അക്കാദമി തന്നെ പല പല സ്ഥലത്ത്ണ്ട്. ഇപ്പോ മേജർ രവിന്റെ അക്കാദമി നമ്മളെ നാട്ടിലുണ്ട്. ഉം
ഉം പിന്നെ
പിന്നെന്താണ് അങ്ങനെ പോണു. എങ്ങനാ ഹോസ്റ്റലാ നിക്കുന്നേ.
ഇല്ല ഞാൻ ഫസ്റ്റ് ഇയറില് ഹോസ്റ്റലായിരുന്നു, പിന്നെ അങ്ങ് ഇവിടെയായി. പിന്നെ എനിക്കും ഈ ആർമി നേഴ്സ് ആവാൻ ഭയങ്കര ഇഷ്ടായിരുന്നേ, പക്ഷെ പിന്നീടാണ് അ അറിഞ്ഞത് അതിന് ഹൈറ്റൊക്കെ വേണം അങ്ങനൊക്കെ അറിഞ്ഞത്.
ആ ഹൈറ്റ് വേണം പിന്നെ ഫിസിക്കൽ വേണം, ഏഹ് നൂറ്റി അയ്മ്പ ത്തി നൂറ്റി അമ്പത്തിയേഴോ അങ്ങനെ എന്തോ വേണം.
ഓഹ്. എനിക്കാണ് നൂറ്റി അമ്പത്തൊമ്പത് ഉണ്ടെന്ന് തോന്നുന്നു. നൂറ്റി അമ്പത്തൊമ്പത് ഉണ്ട്.
എന്നാ പിന്നെ എന്താ പ്രശ്നം കൊടുക്കാൻ പറ്റുവാരുന്നല്ലോ.
ആണോ, ഞാൻ വീട്ട് നല്ല ഹൈറ്റ് വേണം അങ്ങനെ
അത്രയാണ് ഗേൾസിന് നൂറ്റി അമ്പത്തി ഏഴാണ് മെയിനായിട്ട് വേണ്ടത്. ഉം നോക്കിയോക്ക്. ആഹ് അങ്ങനെയും നോക്കാലോ.
ഉം.
പിന്നെ. പിന്നെന്താണ് അങ്ങനെ?
അപ്പം ഇപ്പം കോഴ്സ് എത്ര മണികൂറാ, എന്നും പോവുമോ?
ആഹ് നമുക്ക് എല്ലാ ദിവസവും ഉണ്ട്, അതായത് തിങ്കൾ മുതൽ ഞായറാഴ്ച വരെ നമുക്ക് ക്ക് നടക്കുന്നുണ്ട് അക്കാദമി.
ആഹ്.
നമ്മുക്ക് ഇടവിട്ട ലീവ് ഉണ്ടാവല്ലോ, ഇന്ന് റെഡ് അലർട്ട് അങ്ങനത്തെ ലീവൊക്കെ ഉണ്ടാവും. പിന്നെ ഈ ഗവൺമെന്റിന്റെ ലീവ് ഉണ്ടാവും.
ആഹ് ആഹ്.
എല്ലാണ്ട് വേറെ ഫുൾ ടൈം എല്ലാം ഉണ്ടാവും, ഇപ്പോ മഴ എന്നില്ല വെയിൽ എന്നില്ല.
രാവിലെ ഏഴ് മണി മുതൽ ഒമ്പത് മണി വരെ നമ്മക്ക് പി ടി ടൈമാ.
ആഹ്.
ഫുൾ ഫിസിക്കൽട്രെനിങ് അതിലത്ത് വേൊരു പ്രശ്നമില്ല ഓഡി എങ്കിൽ ബലികൊണ്ട് ബേക്ക് വന്ന് അടും ടീ നമ്മളത് ഓ എന്റെ പോയി ഒന്ന് പറയണ്ട പിന്നെ പ അവിടെ എത്തി ഫ്രഷ്ല്ല ആവുന്ന ടൈം വരെ പത്ത് മണി പത്ത് മണി മുതൽ ആമ്പു ഫു എല്ലാവരും ഫ്രഷായി ക്ലാസ്സിൽ വന്നിരിക്കണം പിന്നെ പത്ത് മണി മുതലേ ഒരു മണിവരെ ക്ലാസ്സ് എടുക്കും, ഉം അങ്ങനെ ഒരു മണിവരെ. ഒരു മണിക്ക് വിടും, വീട്ടിലേക് പോവും. പിന്നെ ഈ എക്സാം ഒക്കെ അടുത്ത കുട്ടികളാണെങ്കിൽ അവർക്ക് മൂന്ന് മണി വരെ ക്ലാസ് ഉണ്ടാവും
ഓ ഓ
ഉം അത
ആ എങ്ങനെ ഇഷ്ട കഷ്ടപ്പാട് എന്തെങ്കിലും ഉണ്ടോ, അതാ കൊഴപ്പമില്ല.
ഞാന്
സ്ട്രിറ്റ് ആാണ് അത്യാവശ്യം നമ്മളെ പി ടി സാർ എന്ന് പറയുന്നത്
ആഹ
എന്താ പറയാ ഭയങ്കര സ്ട്രിക്ട് ഉള്ള ഒരാളന്നെയാ, അതായത് ഫ്രണ്ട്ലി ആാണ്, പക്ഷെ പീ ടി ക്ക് ഇറങ്ങിയാല ആള് ഭയങ്കര ഗൗരവക്കാരനാണ്.
ആഹ ആഹ
ഉം നമ്മൾക്ക്യെന്ന അയ്യോ എത്ര ഓടുന്നറിയോ ഒരു ഭാഗം ഫുൾ ചുറ്റി രണ്ട് റൗണ്ടൊക്കെ നമ്മൾ ഓടിപ്പിക്കോ.
ആണാ
തിരിച്ച് വരുമ്പോഴോ പോകുമ്പോഴോ ഒക്കെ ഓടിച്ചിട്ടാ. അതിന് മുന്നേ നമുക്ക് വാവപിണ്ടി ഉണ്ട് സ്ര സിമ്പിൾ ആണ്, അതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അതാുമ്പോ പിന്നെ നമക്ക് പെയിനും അറിയില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല.
ഓ ആ ആദ്യ അദ്യൊക്കെ എങ്ങനെ വേദനിച്ചില്ലേ?
ഞാൻ ഓൾറെഡി സ്പോർട്സിനൊക്കെ പോന്ന ആളാ. അപ്പൊ എനിക്ക്ത് വലിയ ഇഷ്യൂ ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ആകെ ഇച്ചരി ടഫയായിട്ട് എനിക്ക് തോന്നിയത് പുള്ളപ്പാണ്, അതെനിക്ക് പറ്റുന്നില്ല. അത എനിക്ക് എന്ട്ട് പറ്റുന്നില്ല, എനിക്ക് പെട്ടെന്ന് കൈ ഇതായി പോവാ.
ആഹാഹാ
പിന്നെ റോപ്പ് തൊക്കെ ഉണ്ട്, അതൊന്നും പിന്നെ പ്രശ്നം ഇല്ല, അതൊക്കെ എങ്ങനെയ കേറിപ്പോവാ.
നിങ്ങൾക്ക് ഞാൻ മറ്റേ ജില്ലാ സിനിമ ആഹ്
ആഹ് പറയൂ
മറ്റേ ജില്ലാ സിനിമയിലെ ജില്ലയിലാണോ
ആഹ്
അല്ല വേറെ ഏതാണെന്ന് പറ അല്ലേ ഇത് തുപ്പാക്കി ഏതോ ന ഓർമ്മല്ല വിജയയില ഏത് സിനിമയെ അതില് ഈ മുള്ള് വേലിക്കകത്തൂടെയൊക്കെ ചെളി കൂടെക്കെ ഒക്കന്നെ ഒ നുഴങ്ങി നുഴങ്ങി വിജയിക്കയറി
ആഹ് തുപ്പാക്കിയ എന്തോന്നുന്നു
ആഹ് അതാണെന്ന് തോന്നുന്നത് അപ്പൊ അത് അത് അതുപോലെയൊക്കെ ചെയ്യിപ്പിക്കോ നിങ്ങളെ
അത് നമ്മൾ ഈ ട്രെയിനിങ്ങിൽ ഉണ്ടാവില്ല പക്ഷെ ആർമിയിൽ നമ്മൾ ഫിസിക്കല മെഡിക്കലും ഒക്കെ പാസ്സായിട്ട് കയറിയ ട്രെനിങ് ഉണ്ടാവല്ലോ
ഓ ഓ ഓ
അവിടെ ഉണ്ടാവും ഇതൊക്കെ എല്ലാം ഉണ്ടാകും വെള്ളത്തിലൊക്കെ നിന്നക്ക കരയണം
ഉം
എന്റെ ഫ്രണ്ട് ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ എന്റെ ഫാമിലി ഫ്രണ്ട് ആർമിൽുണ്ട് ഓരോ ട്രെയിനിങ്ങിന്റെ അടുത്താണ് വുമൻ മിലിറ്ററി പോലീസിന്റെ ട്രെയിനിങ് ഒക്കെ നടക്കുന്ന ഓര് അറിയോ ഓരോ കുട്ടികള ഇങ്ങനെ കിടന്നന്ന് പടയുന്നത് നമ്മളിങ്ങനെ കാണുന്നുന്ന പറയുമ്പോ ഭയങ്കര
ഞാന് ഈ ഇടക്ക് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഇതേപലെ ആർമിയിലായിന്ന് അവൻ ദിവസു ഇ ചെളി സ്റ്റോറി ഒക്കെ ഇടുമ്പോൾ ഓരോ വെപ്പൺസ് തോക്ക് ആ ആ നിങ്ങളുള്ള തോക്ക് ഈ നിങ്ങളുള്ള തോക്ക് എന്നന്ന് സ്റ്റോറി ഇടുന്ന കാണാം ഉം
ഒക്ക ഉണ്ടാവും അതൊക്കെ വെപ്പൺ ട്രെയിനിങ്ങിന്റെ ടൈമിലാണ് അതൊക്കെ നമ്മെ കയ്യില് കിട്ടുന്നത് അതിന്റെ മുന്നേ ഒും കിട്ടൂില്ല
ആഹ് ആഹ് ആഹ് പിന്നെ ആർമി നേഴ്സ ആയാലും അതൊന്നും കിട്ടൂലല്ലോ ആർമി നർസായ നിങ്ങളെ ശുശ്രൂഷിക്കാൻ വേണ്ടിട്ടല്ലേ ഉം
ശുശ്രൂഷിക്കണം നമുക്ക് എന്താവശ്യംണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് യുദ്ധത്തിലാണെങ്കിൽ പോലും നിങ്ങൾ അങ്ങോട്ട് വരണം
ഡോക്ടർമാരൊന്നുമ ഇ നേഴ്സുമാർ മാത്രേ ഉള്ളൂ
അല്ല ഡോക്ടർമാരുണ്ടാവും
ഓ
അതൊക്കെ ഭയങ്കര എന്താ പറയാ അത്രയും ഇതുള്ളോ ഡക്ർമാണ്ടാവഓ ളം ബട്ട് ആർമി നഴ്സിംഗ ആണ് കൂടുതലുണ്ട് കാരണം കൂടുതൽ ഇതാക്കാ നഴ്സിങ് നേഴ്സിമാർക്കാണ് ഇത്ള്ളത്
ആഹ് ആഹ് ട്രാവൽ ജ് അല്ലേ
അതെ പിന്നെ ഇങ്ങന്ന് പറണെിൽ നമ്മളി അപ്പ ആഹ് യുദ്ത്തിൽ നമുക്ക് എന്തെങ്കില പറ്റിയപ്പോല നിങ്ങള ആഹ് യുദ്ത്തിൽ ത്തി ഇറങ്ങി വരണം നമ്മളെ രക്ഷിക്കാന നന്ദ നിങ്ങള്ൾ നമ്മള് അങ്ങോട്ട് കൊണ്ടുവരണം ക്യാമ്പിലേക്ക്
ഓ ഓ ഓ
പിന്നെ
അപ്പൊ അവിടെ വെച്ച് നേഴ്സുമാർക്കും എന്തെങ്കിലും വേണെങ്കിലും പറ്റി പോവാ അല്ലേ അപ്പം
ആഹ് പറ്റും ഏഹ് ഒരു എനിക്ക് തോന്നുന്ന രണ്ട മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ രണ്ട് നേഴ്സുമാർക്ക് വെടിയ കൊണ്ടന്നരുന്നു
കേട്ടറേണ്ടത്
ആഹ് അത് ഇതേപോലെ രക്ഷിക്കാൻ പോയ ആ ടൈമില് പറ്റിയതാ തോന്നുന്നു
ഇതൊക്കെ ഞാനിങ്ങനെ ന്യൂസൊക്കെ കാണു ഈ ആർമിന്റെ മൂവീസ്ന്നെ ഫുൾ ടൈം എന്റെ ഫീൽഡിൽ ഉണ്ടവാ.
ഉം പിന്നെ? പിന്നെ എന്താ അങ്ങനെ പൊന്നൂ.
മ്മ്ഹ്, പെട്ടെന്ന്നെ ഒരു ആർമിയിലേക്ക് കേറാൻ പ
അതെ താങ്ക്യു. നിങ്ങൾക്കും അതേപോലെ തന്നെ പെട്ടന്ന്ന്ന് ജോബൊക്കെ സെറ്റാആവട്ടെ.
പിന്നെ ശെരിയടാ.
ആഹ് ടൈം ആയിനാ പിന്നെ വിളിക്കാ അല്ല ടൈം ആയി പിന്നെ വിളിക്കാ.
ആഹ്, ശരി ശരി.
ഓക്കെ.